എന്ത വർത്താനം ഒറങ്ങിയോ
എണീറ്റൊന്നുല്ല പണീണ്ട് പറഞ്ഞില്ലേ അതിന് ഞാൻ ഇവിടന്ന് എനീച്ചിട്ടില്ല പിന്നെ
ആഹ് ആഹ്
ഞാൻ ഇവിടെ കെടക്കാ
അങ്ങനെ കെടന്നാ പിന്നെ എണീക്കാൻ തോണൂ
ഞാപ്പൊ ഇങ്ങനെ ആലോചിച്ചേണേ ഇനിപ്പോ ഏഹ് ഏഹ് നാലാടി കെടന്നു അതോളം ഇവിടെ കെടക്കേ
അത് ചെയ്താതി
സുബഹി ഏഷ ഒക്കെ അപ്പഴു നിസ്കരിച്ചു അതൊക്കെ ഇങ്ങനെ ആലോചിച്ച് കുത്തിറി
ഞ അത് തടീട്ട് വെച്ചെങ്കി ഇന്നിപ്പോ കൊറെ തല എളകിയതല്ലേ അതോണ്ട് എന്താ പിന്നെ ഇനീപ്പ എ അങ്ങന ഇപ്പ കല്യാണത്തിന്റെ ഇത് എന്താപ്പ ഇപ്പത്തെ കല്യാണങ്ങള് ഇപ്പത്തെ കല്യാണേ ഈ ഒരു കല്യാണം തന്നേണ് വേറെ എന്റെ പുതിയാപ്പള ഇപ്പൊ തന്നെ പറയണ്ട് ഞാൻ ചെലപ്പോ എന്താ ഇങ്ങള് ഇങ്ങനെ എന്റെ ചെറിയോൻ പറഞ്ഞ് ഇച്ചു നാല് കൂട്ടം വേണം ഇപ്പച്ചി രണ്ട് ഷൂസ് വേണം നാല് കൂട്ടം ഡ്രസ്സ് വേണം അപ്പ പൊ പെണ്ണു പറഞ്ഞു ഇന്റെ നൂറ് ആളുണ്ടാവ അപ്പൊ അങ്ങന കൂട്ടങ്ങള് പറയണേ അപ്പൊ എന്താ പുതിയാപ്പള പറേണേ ഇപ്പ ഉണ്ടാവും ഇവിട സൗദി അറേബിയേല് ഒരു കയറും മേ തൂങ്ങി
ഇതൊക്കെ പാടേ ഏൽക്കണെങ്കില് കൊറച്ചൊന്നും പോരല്ലോ
ഓലോട് പറയ- എങ്ങനെ കൊറ ചെറിച്ച അങ്ങനെ വിളിച്ചന്ന് മറിച്ച മുന്നേ ആഹ എന്താ മനോജ്‌ പറയണത് ആഹ്
മക്കളാണത് തക്കാരം കല്യാണം തലേത് എന്നൊക്കെ പറഞ്ഞുകണ്ടേ
പിന്നെന്താ കൊറെയുവാണേ എന്തൊക്കെ മാമൂല അപ്പ ഇണ്ടാക്കി തീർത്തിട്ട വറ്റി ല്ല നമ്മക്ക്- അതല്ലേ ഞമ്മള് ഒരാളോട് പോയി തിന്നുമ്പോളോ ഒരാളോക്ക് പോകുമ്പോളോ നമക്ക്- റില്ല്മനാൻ ചോട പോ അവസ്ഥ മനസ്സിലാവുള്ളു ഇത്‌ നല്ല മൊതലാണ് വാരി എറിയണം ഓഹ് ഓ മഞ്ഞ കല്യാണം ചൊമപ്പ് കല്യാണം മറ്റേ കല്യാണം മരിച്ച കല്യാണം എന്ന് പറഞ്ഞമാതിരി - കൊറച്ച് ഒരു കല്യാണങ്ങുണ്ട പിന്നെ എന്താ അല്ലേ ചെങ്ങളാൻ വതാരണം
ഏതാലും ഇപ്പ അത് കഴിഞ്ഞ കൂടി കിട്ടണല്ലേല്ലേ ഇന്ന് ഇനിയിപ്പോ രണ്ട മൂന്ന് മാസം ഉണ്ട് പണ്ട് കല്ല താ അറിയുമ്പോ
ദാറയമ്പല ത്തിന ആവുക അതൊക്കെ വണ്ടി വരും ഞമ്മളോടല്ലേ നമ്മക്കപ്പ എന്തൊക്കെ ഒരുക്കണം അപ്പൊ- അതേ
ആ അതന്നെ എന്തായാലും അപ്പ- അതലൊക്കെ ഒരു വജ്ജ ഉണ്ടാവും പഠച്ച കു അങ്ങനെ സമാധാനിച്ചാ
സമാധാനിച്ച അല്ല ഇപ്പ എന്താ കാറ്റ്
ഉം താവി ഏഹ ഇമ്മക്ക് വിളിച്ചു വെച്ചു ചോറ് തിന്നപ്പോ വിളിച്ചീനെ
ആഹ്
ഇമ്മയും ഉപ്പയും ഒറ്റക്കെയുള്ളൂ ഇപ്പൊ ആരുമില്ല ഞാന് ഞങ്ങെല്ലുമ്പോ ഞങ്ങള ഇണ്ടാവുന്നല്ലാതെ വേറെ ആരുല്ല. അയിന്നല്ലെ ഞാൻ പറ്ഞ്ഞെ എനിക്കിഷ്ടല്ല അങ്ങട് പോണത് പി രാന്താണിച്ച്
ആഹ് ആരു ഇല്ലാതെ അതെന്നെ
ഇങ്ങോട് മടങ്ങൾ അത് ആദ്യം എടക്ക് എടയ്ക്ക് വിര്ന്ന് വന്നീനിട്ടൊ ഇപ്പം വര്ലൂല ഇങ്ങള് ഇങ്ങോട്ട് വന്നാ മതി. എടക്കെടക്ക് വെറ്തെ ഞാനീ കുട്ട്യേളിം വൽച്ച് അങ്ങോട്ട് വരാൻ നിക്കണ്ടല്ലോ റിം
ആഹ് അഹന്നെ അയിറ്റക്കു ഇങ്ങള് വരുമ്പ ചെല്ലുമ്പോ തന്നെയുള്ളൊരു പൊലിവ്
ഉം ഒരിസോ ഇമ്മി ഇപ്പിമ്മമ്മി ഉം കുഞ്ഞാമി എല്ലോ വിര്ന്നനീ
ആഹ് അന്റട്ത്ത്ക്ക്
ആഹ് ഇപ്പട്ത്ത്. കൊറ്ച്ചീസം മുമ്പ് കൊറ്ച്ച് മുമ്പ് ഞങ്ങളെ പരിചയപ്പെട്ണേന്റെമുമ്പ്
ആഹ് ഇങ്ങള് പരിചയ പെ ഇതാവ് ണേന്റെ മുന്നെല്ലെ.
അന്ന് നിന്ന് പോയതാ പിന്നെ വന്നിട്ടൊന്നൂല്ല. ആഹ് അല്ലല്ല. ഇമ്മ ഇമ്മാനെ അൻസത്തിം ഇമ്മമ്മിം ഇൻ്റെ മ്മി ആഹ് ഇമ്മമാരെമാ ടെ ആറ് പെൺകുട്ട്യേളാ ആങ്ങളാരില്ല. അപ്പോ ഒരു ഒരൻ ജത്തി ഇണ്ട്. ഓളെ കല്യാണം കഴിഞ്ഞിട്ട്ല്ല ആ ഇമ്മ മ്മിം ഓളു ആണ് കുടീല്ക്കലെ ഇപ് ഇപ്പപ്പ മരിച്ച്ക്ക്ണ്. ഇപ്പ മരിച്ചിട്ട് ഇപ്പൊ ഒരു കൊല്ലം കഴിഞ്ഞു.
ആ അത്രേ ആയിറ്റൊള്ളൂ. അഹ് ശരി. സുഖ ഇല്ലാതെ കെട്ക്കേന്നു.
ഇകൊല്ലാം പള്ളിക്ക് മൊല്ലാക്കേനി.
ആഹ് ശെരി പട്ച്ചോനെ.
നാപത്തി മൂന്ന് കൊല്ലം വാങ്കു കൊട്ത്ത മർ മുക്രിയെനി കുറേ കെടന്നൊണ്ടാ മരിച്ചത് വെജാതെ കെടന്നുകൊണ്ട്
അതു ശരി അപ്പൊ ഉമ്മമ്മാരക്ക് ചെറിയ അമ്മായിക്കെണ്ടാ അമ്മായികൾ ഉണ്ടോ?
ഏഹ്
അമ്മമാരടെടുത്ത് അമ്മായികൾ ഉണ്ടോ അമ്മമാരടെ പെണ്ണുങ്ങള്
ഇല്ലേ ആങ്ങളാരില്ലേ ഓല് ആറ് പെൺകുട്ടികളാണേ.
അപ്പ എന്താപ്പിന്നേ ഉമ്മമാ കാ
ഇമ്മമാന്റെ അടുത്ത് ഉമാ ഇമ്മാന്റെ ഒരു അനുസത്തീണ്ട്
ആ അയ്ന് അയിനിജ് പറഞ്ഞാലേ കെട്ടിച്ചിട്ടില്ലാന്നില്ലേ. ആഹ് അതെട്ട് പിന്നെ അയിനെ നോക്കാനൊക്കെ
ആഹ് ഇങ്ങളെ ഈ അമ്മായ്മാനാണ് ഞാൻ സമ്മയിച്ചേക്കണ്
എന്റെ അമ്മായിമാര് ഒര്കഥേടി ഒരു സിൻമ ഇറക്കാൻ മാ
അതന്നെയാണ് ഓ ഇത്ര വയസ്സായിട്ട് ഒരു പെരയില് ഒറ്റക്ക് നിർത്താനുള്ള ധൈര്യം.
അതൊക്കെ ഇമ്മളേ ഒരു കഥയാണ് അമ്മായമ്മ
പറയ്
അവിടെ നാട്ടിൽ തന്നെ അയിന്റെ പേര് കേട്ടാ ഓർക്കു എല്ലാരും
ആ ആണോ
ആഹ്
ഇമ്മേ ഇങ്ങളെക്കെ എങ്ങനെയാ അയിൻ്റെ അടുത്ത് നിന്ന് പോന്നേ
അതന്നെയല്ല ഞാൻ പന്ത്രണ്ട് കൊല്ലം ഇങ്ങനെ നിന്നിച്ചിട്ടാ പകുതിന്റെ കുടിയിലും പകുതി ഇപടിം
ഏഹ് അല്ല ഇങ്ങളെ കല്യാണം കഴിക്കണന്നെ മൂപ്പര് ഗൾഫിലാണോ.
ആഹ് എ എന്താ ചെറിയ അല്ല വല്യവനെ രണ്ടു വയസ്സായപ്പോ പൊയ്ക്കണു രണ്ടല്ല ആറു മാസം.
പടച്ച തമ്പുരാനേ എന്നിട്ടിപ്പളും ഗൾഫില് തന്നെയല്ലേ.
ഇപ്പളും ഗൾഫിൽ തന്നെയാണ്. ഒരു നിർഗതിം പിടിച്ചിട്ടില്ല അയ്ല് ഇരിക്കാനൊരു പെരായി കിട്ടീന്നല്ലാതെ വേറൊന്നൂല്ല
എന്നിട്ട് ലീവിന് വരുമ്പോ ആറ് മാസം കിട്ട്
ഏഹ് രണ്ടോ മൂന്നോ മാസം.
മ്മേ ഏ എത്താല്ലേ നിങ്ങള് ആലോചിച്ചു നോക്കീ നിങ്ങളെ ജീവിതം മുക്കാലും അങ്ങനെ കഴിഞ്ഞു
എന്റെ ജീവിതം ഒക്കെ അങ്ങനെ പോയിക്ക ജീവിതം ഒന്നും ജീവിതപ്പൊ ഇനില്ല ജീവിതം മതിയേറെ ഇല്ലീന ട്ടിയാ മതിയാ
ഞാനൊക്കെ ഗൾഫിലായത് നിങ്ങള് വരീ ഇങ്ങള് വരീ ഇങ്ങള് ഇനി പോ എണ്ടാ തോ വന്നതാണ് ആഹ് ഞാ എന്നിട്ട് ഇപ്പ പറയും ഇങ്ങള് ആരേ കൊടു പോരാ പറ
ആഹ് പോരാ നിക്കണാ അടുത്തന്നെ ആ കോമഡിൽ ഇല്ലേ ആഹ് എന്താപ്പോളും ഇങ്ങനെ കരയുന്ന അപ്പോൻ വന്നിട്ടറഞ്ഞു പോകാൻ വേണ്ടി പുറത്തക്ക് ഇറങ്ങിക്ക വേഗൂതൊക്കെ എടുത്തു കരയുമ്പോ എന്താ അവൻ പറഞ്ഞത് ഞാൻ പോണില്ലേ ഏ അതൊക്കെ മാമൂലല്ലെ ഇങ്ങള് വെ കോളി മ് എന്നാ മാതിരി
മ്പോ വേം പറയും ആരെയും കൂടെ പോരാ വന്ന അവിടുത്തെന്നാ പോരേ പറയും സംഭവം കച്ചറയാണെങ്കിലും അല്ലെങ്കി ഗതിയേട് പോണ പറഞ്ഞില്ലേ പിന്നെ അത് കണ്ണുണ്ടാവുമ്പോ കണ്ണിന്റെ വെല
വല അറിയില്ല നമ്മക്ക് നേരത്ത തട്ടിമുട്ടിുണ്ടായിട്ടാണ് ഫു അപ്പ നമക്ക് അങ്ങനെ തോന്നും.....
ഒരു ദിവസല്ലേ കച്ചറ കൂടാത്ത ദിവസം എന്നും പറഞ്ഞ കൂടും എന്നന്ന്ട്ടോ.... സോപ്പിട്ട് സോപ്പിട്ടട വരും ചേച്ചു പതപ്പിച്ചാ......
ആ അങ്ങനെത്തന്നെ എല്ലാ
ആ പതക്കോ ഞാന് പതക്കൂലാന്നള്ളൂ കുറച്ച നേരം കുടിച്ചും പതക്കാന്.
ഉം ഞമ്മൾക്ക് വേം വിയുമ്പോ അതൊക്കൂല മറക്കും
ആഹ് അതന്നെയണ അത് വീറടിച്ച ഇവിടെ പറയാം പിന്നെ പറഞ്ഞ ആൾക്കാരന്നല്ല
ആഹ് ആൾക്കാരന്നെല്ല പിന്നെ സോപ്പിട്ടണ്ട് വരും
..... എന്നിട്ട് നിങ്ങളെ അമ്മായിമ്മാക്ക് ചലവിനൊക്കെ കൊടുക്കല് മക്കള ഇന്ന് പൈസ
അ് അമായിമ്മാക്ക് ചെലവിനെ പറഞ്ഞാല് അയിന് അടക്കി സ്ഥലം ഇണ്ട...... അടക്കി അതിന്റെ ഊരിഭാഗം കിട്ടിക്കണേ ആ അടക്കണ്ട്.... മുളക് തേങ്ങ അതൊക്ക ഇടയി.... പിന്നെപ്പ എന്താ.....
അതൊക്കെ അതൊക്കെ മരിച്ചാ അതിന്റെ അടുത്ത് കൊറെേ പൈസ ഉണ്ടാവട്ടോ......
പൈസ ഉണ്ട് പ്പ ഇച്ചിരി പണ്ടങ്ങളൊക്കെ
ഇമ്മേ
എന്നിട്ടൊക്കെയാണ് അത് ഒറ്റക്ക് നിക്കണത് ആ നിക്കണത് രണ്ടോ മൂന്നോ. പനണ്ട ഇന്റെത്ത് വളണ്ട് കജ്മ്മ ചിറ്റുണ്ട്...... ജിവ്ക്കിണ്ട് മോതിരങ്ങള് പ..... മി മോതിര അയിന് ആരും ഒന്നും കാട്ടില്ലായിറ്റ ആാരും അണയില്ല.....
സ്വർണത്തിന്റെ ഈവേല കൊണ്ട് ആൾക്കാരൊക്കെ കൈപ്പേടി.....
ആഹ് പേടിച്ചിട്ട് ഇടാ ഇത് മൂന്ന് ചെയ്യയിുന്നൊന്നും ടൂല ഒന്നൊക്കെ ഇടൂല ഒന്നൊക്കെ...... പന്റെ കടയിലൊക്കെ പാത്തിച്ചിട്ടുണ്ടാവുംല്ല മക്കാർക്കൊെ പണയ വെക്കാ കൊടുക്കും...... അങ്ങനൊക്കെയുള്ള കഥയാണ്.....
എന്നളല്ലേ ഇച്ച സത്യം പറയ അതിൻ്റെ കഥ ആലോയ്മച്ച ഒരു അത്ഭുതം തോന്നുന്നു.....
ഇതങ്ങന്തന്നേന് പൊന്നേ..... അതരു കഥകാര് ഇളച്ചലായിട്ട് മുതച്ചലായിട്ട് ഒരുല്ല അത് മക്കളായിട്ടും ഇല്ല... ആ അതങ്ങനെ ഒരു പടപ്പാ കുട്ട്യാൾ കേട്ട് താൾ കേട്ടില്ല അത്രയും ഒരുമ ഇതും ഇല്ല
യ്യോ ഉളിച്ചലും പറയലും പോലൊന്നുമ
ഏയ് ഐറ്റമായിട്ട് വന്ന വക്കാനായിട്ടിട്ട്ല്ല പോവില്ല
അപ്പേ
അയിറ്റ അമ്മാർ കുട്ടിയ അമ്മളോട് പറയണെങ്കിൽ എ അപ്പ എത്രടങ്ങാറ
ആഹ് ആാണ്
ഉം അങ്ങനെ കുറ്റം പറി വന്നിട്ട് എന്റെ അമ്മ അങ്ങനെയാണ് ഇങ്ങനെയാണ് ൻ്റെ അങ്ങനെൊ ഒരു ഞങ്ങൾക്കൊരുമാരതില്ല അങ്ങനെ ഉം അതൊറ്റെ മാർ പന്ന് മൂലിയമാർട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ലതാണ് ആർക്കേലും കൊ എന്തേലും പൈസ തക്കത്തൊക്കെ വേറെ പുൊറത്ത് കൊടുക്കും എന്നാലും മക്കക്ക് കൊടുക്കൂലേ
യോ എത്തല്ലേ ഈ പെൺകുട്ടികൾക്കൊക്കെ തള്ളാറില്ലെങ്കി എത്താ എത്തല്ലേ ഉണ്ടായിട്ട്
ഉതെന്താ അങ്ങനെയൊക്കെ ഒരു കാട്ടിക്കൂട്ടലും ഒരു ജാതി സ്വഭാവമാണ് അപ്പൊ ആർക്കും അയിന്റെ അങ്ങനെ പറ്റൂല എൻ്റെ മകനെ എൻ്റെ മകനെ അവിടുന്ന് ഗൾഫ ഫല് കഴിഞ്ഞറി വന്നപ്പോളേ ഫോണ് ഉണ്ടെന്നാലും പറയും ഫോണില്ലാന്ന്
ചെർക്കെന്റെടത് അപ്പൊ പൈസ എണ്ടായില്ല എത്രണ്ട് നോക്കണ്ട്‌ സാധനൊക്കെട്ടിട്ടിട്ട് ഇവൻ ഇവന്റെ പുതിയാപ്പള വ മക ഒരു ഫോൺകൊൺഡ്രോണ്ടോണ്ട്
ഉം
ഇങ്ങിട്ടരു ഫോൺ വാങ്ങിട്ടോ
ആ
ഫോണ് വാങ്ങിട്ട് ഇവിടെ വന്ന് അത് കൊണ്ടോയി കൊടുത്തു അത് മുട്ടായി പി ന്നെ ഈത്തപ്പഴം അണ്ടിപ്പരിപ്പ് മുന്തിരി ബതാം അങ്ങനത്തൊക്കെ കൊടു ത്തു സോപ്പും എല്ലാം കൊടുത്തു പാൽപ്പൊടിയും വള കലക്കണൊക്ക ഇണ്ടാവൂലേ ആ അതൊക്കെ ചെറക്കൻ കൊണ്ട കൊ കൊണ്ട കൊടുത്തു കൊണ്ടോയി കൊടുത്തിട്ട് പി ന്നെ ഇവിടെരണ്ടീസം നിക്കാൻ വന്നിട്ടോ കൊറച്ച് ദിവസം കഴിഞ്ഞ് ഉമ്മയും മകനും എന്തോ അങ്ങോട്ടും ഇങ്ങട്ട് പറഞ്ഞക്കർന്നാല് എന്താ അമ്മാക്ക് എന്താ പനി ആയിട്ട് വന്നേക്ക അപ്പംഉമ്മാക്ക് തണുക്കാത്തണ്ട് കൊറച്ച് വിളിച്ചാന് പണി കടീം ഇണ്ടാക്കണേ ആ അപ്പൊ വിളിച്ചപ്പോ ഉമ്മ കോൾഡണന്ന് രണ്ടു വട്ടം വിളിച്ചപ്പോളും ഉമ്മാന്റെടുത്ത് കൊടുക്കാൻ പറയുമ്പ ഉമ്മാക്ക് വേറെ ആരോ വിളിച്ചേക്കാണ് പറഞ്ഞാന് അതില് മകനണ്ടീറാൻ നിക്കണു മകന് ഇതിന്റെ സ്വഭാവം അറിയാല്ല
ആ
ഇങ്ങളെ ഫോണ ആദ്യം വാങ്ങി വലിച്ചറിയണ എന്ന് പറഞ്ഞേക്കണു അപ്പൊനിക്ക് എന്താന്നോ
ഉം
എന്താ ഇതിപ്പോ ആ ഇവല് ഇന്റെ ചെറുക്കൻ കൊണ്ടന്ന ഫോണല്ലേ
ആ
അതാ കാരം വിളിച്ചെറിയൻ പറഞ്ഞിക്കണ എഴുതിട്ട് ആ ഫോണായിട്ട് പിന്നെ പിറ്റേസം കൊഴപ്പില്ലാതെ പെ രേക്ക് പോയിട്ടോ എന്നിട്ടൊണ്ടൊരു ഒരു ഉച്ചക്ക ഓട്ടോറിക്ഷ എടുത്ത് വന്നേക്കണു ഈ കൊടുത്ത മു ട്ടായികളും സാനങ്ങളും പിന്നെ ഈ മൊബൈല് ഒരു കവറിൽ ഇട്ടിട്ട് കൊണ്ടന്ന് മേശമേ‌ക്കിട്ട് അങ്ങനെ മുണ്ടാതെ ഇറങ്ങി പോയി
ജ്ജ
അത് ഇപ്പളും അതവിടെ ഇരിക്കണു ഫോൺ ആ അവിടുന്നിട്ടിന്റെ കൊച്ചർ ക്കൻ വന്നിട്ടേ അങ്ങനത്തെ വെല്ലിമ്മാനെ എന്താ കാണാൻ പോണെ ഞാൻ പോയില്ല അന്ന് അങ്ങനെ എടുങ്ങാറായിട്ട്, ഒരു ഫോൺ കൊടുത്തിട്ട് അത് എന്താ അതിവിടെ കൊടുന്നിട്ട്, ആ അതന്നെ പിന്നെഎന്തിനാ ഞാൻ കാണാൻ പോണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി പൊയ്ക്കോ തള്ളാര് അങ്ങനെ തന്നെല്ലേ എന്നൊക്കെ പറഞ്ഞ ഇവൻക്ക് അയ്ലേറെ വാസി.
തള്ളാൻ അങ്ങനെയാണ്. അത് ചെപ് ചെറുപ്പത്തിലെ അങ്ങനെയാണ്.
ആ ചെറുപ്പത്തിലേ വടക്കാണ്, എല്ലാരേട്ടും അങ്ങനെയാണ് ജാതി സ്വഭാവല്ലെ ആ ഫോണു, ആ അയിന് ആ ഫോൺട് ത് ഈ ഇത് പറഞ്ഞിക്ക ഈ മൊല്യമാർക്കും അവർ